ഹലോ
ആഹ്
കേൾക്ക്ന്ന് എന്തൊക്കോ ഒരു പരപര ശബ്ദണ്ടല്ലോ ആ കേൾ
മഴ മഴ ഇണ്ടായിരുന്നു. മഴ തോർന്ന് ക്ക്ണ് അതെയ്ക്കാരം ഇപ്പതാ ഇപ്പ ക്ലിയറ് ഇണ്ടാ?
ആ ഇപ്പ ക്ലിയറ്ണ്ട്.
ആ മഴ ഇണ്ടായിരുന്നു. മഴ മാറി ആണോ ആഹ് താ ഇബടേം തന്നെ ഇപ്പ ആഹ് ഇപ്പ ഇവടെന്നെ തൊർന്ന്ക്ക്. എന്തായി കഴിഞ്ഞോ?
തിര്മ്പിയതൊക്കെ ഇണ്ട് അവിടെ കെടക്ക്ണ്. അഹ് ഒക്കെ ഒവ്ടെ ചിക്ക്ല്ലി കുത്തർക്കാപ്പ ഞാന്.
വെക്കാൻ സെലല്ല്യേ
ജിക്കാതല്ലല്ല അകത്തൊക്കെ പിന്നെ ടൈൽസ് ഇട്ടോണ്ട് അകത്തും ചിക്കാൻ വെയ്യ. മിഷീൻല്ണ്ട് പൊറത്താണെങ്കില് അ യേലും കെ ട്ടി. പൊർത്ത് പിന്നെ ഷീറ്റ് ഇട്ടിട്ടില്ലേ ടാർപ്പായി അയിന്റെ ചോട്ടില് ഒര്പാട് ഇണ്ട്.
ഏഹ്
ഇന്നലെ ഇന്നൊക്കെ മഴയായിട്ടേ
ആദ്യൊക്കെ ഇത് ഒണങ്ങി കിട്ടിലേ പിറ്റേ ദിവസം കൂട്ന്നെ ഇല്ല തി
ഇന്നലെ എന്താ അറിയോ ഇന്നലെ ഞാന് മഴയായിട്ട് രാവിലെ ഒക്ക മഴയല്ലേനു അ അപ്പ ഞാന് ഇന്നലെ പിന്നെ ഞായറാഴ്ച്ചയും കൂടിയായപ്പോ പിന്നെ ഞാന് ഒരുപാടൊന്നും ഇല്ലേന് അപ്പ ഇന്നൽത്തെ മക്കള് കഴിച്ചി ട്ടതു ഇന്നത്തൊ ഒക്ക പാടായപ്പോ ഒരുപാടുണ്ടാവു അല്ലോ. പിന്നെ ചിക്കാന് എവിടെയാ ചിക്കല് അവിടെ വാഷിംഗ് മെഷീലവിടെ ഇട്ട്ണ് അതങ്ങനെ വെള്ളം പോ എവിടെയെങ്കിലൊ
ആഹ് കോ ഉം കോണീടെ മേലൊന്നും കെട്ടാൻ പറ്റൂലാ അയല്.
ഒക്ക അയിൽസ് ഇട്ടിട്ടെ വെള്ളം ഉറ്റി വിട്ണ് ഇണ്ടെങ്കില് മക്കള് വെള്ക്കി വികും.
ഇല്ലെയ് മിഷേല് ടാ ഏഹ് അല്ലടോ മ മിഷേൻല് നമ്മള ഒണക്ക്യാ പിന്നെ
അപ്പൊ തിര്മ്പ്ണത് മാത്രൊള്ളൂ അപ്പൊ ഒണക്ക്ണത് നന്നാക്കണം അന്നെങ്കിലേ പ്പത് ഒണക്കാൻ പറ്റ്വോള്ളൂ. അതാണ് പ്രശ്നം. ഒണക്കണേല് ഒണക്ക്യാ പിന്നെമ്മക്ക് യൗടെട്ടാലൊണങ്ങൊല്ലോ
ആഹ് യാ ആ താ ഞാൻ ചോയ്ക്ക്ണെ. അങ്ങനെ ആവുമ്പോ പിന്നെപ്പ നമക്ക് എവടെ ഇട്ടാലും കുഴപ്പില്ല ആ
ട്ട് കേടന്ന് നന്നാക്കി രണ്ടാമത് പിന്നിം കേടന്ന് ഈ മയായപ്പോത്തിന്.
ആഹ് അതെന്നെ ഞ ചെലപ്പം ഞമ്മക്ക് പെരും നോ നേരാക്കാൻ പറ്റ്ണേകാരം യൂട്യൂബിലൊന്ന് വെർതൊന്ന് അടിച്ചോക്ക്യോക്ക്. ഇന്നാലും ബടെ വീട്ട്ത്തെ ഇതേമാരി ആഹ് ആഹ് വീട്ട്ത്തെ ന്നാൾ ഇതേമാരി തറവാട്ട്ത്തെ വീട്ട്ത്തെ വള്ളം നി ക്ക്ണെന്നെ ണ്ടായിര്ന്നില്ല അയില് വള്ളം ങ്ങനെ ലീക്കായി പോവേര്ന്നു. അപ്പൊ അയ്ന്റെ ഉള്ളിലുള്ളൊരു സാധനം ഇതാക്കിക്കേര്ന്നു ങ്ങട്ട് അത് എളയിച്ചെന്നെ നേരാക്കി. അപ്പോള റ്യാ ഇത്പ്പോരാൾക്കാരെ വിളിച്ച്ക്കേചെ ഞമ്മള് ആയിരുപ്യൊട്ക്കേണ്ട്യരും ഓൾക്ക് ആൾ ആൾക്കാ
അത് ന്നാളിപ്പോ ഫ്രിഡ്ജ് കേടന്നന്നാക്ക്യപ്പോ ഞങ്ങൾ പർഞ്ഞത് കൊൺ അപ്പൊ അങ്ങട്ട് കൊണ്ടോരണം പർഞ്ഞ്. ഇപ്പൊ വണ്ടി വിളിച്ച് കൊണ്ട് പോയിട്ടാണെങ്കിൽ അവടെ കെടന്നോട്ടേ നന്നാക്കേണ്ട പറഞ്ഞിട്ട് ഇട്ടതാ അന്ന് പിന്നെ മയല്ലേനി വെയ്ലേനി അപ്പൊ യൗടെ ട്ടാലും ഒണങ്ങേന്യെല്ലോ. ഇപ്പൊ മയ പെയ്യുമ്പളാണ് അയ്ന്റെ അത്യാവശ്യപ്പൊ
അയ് ശെര്യന്നെ മഴ പെയ്യുമ്പളാണ് അമക്ക് ഒണക്ക്ണേ ഇല്ലങ്കി ആകെ എടങ്ങേറെന്നെ. എന്തായിങ്ങട്ട് വേറെ പണികളൊക്കെ കയിഞ്ഞോ?
ആഹ് വേറെ പണികളൊക്കെ കയിഞ്ഞ് വെറ്തെങ്ങനെ ഇരിക്കേനി മക്കളൊക്കെ പർഞ്ഞേച്ച് മക്കളെ പർഞ്ഞേച്ചപ്പോത്തിന്നെന്നെ ഏകദേശ പണി തൊട ക്കാനെക്കെണ്ട് അത് ഞ് കൊർച്ച് കയ്യെട്ടെ ചള്യൊന്നുല്ല എന്നും തൊട ക്ക്ണകല്ലേ ആക്കംപോലെ തൊടക്കാന്നൊക്കെ വിചാരിച്ചിട്ടങ്ങെനിരിക്ക. ഇൻക്ക് അഞ്ചാളാണ്.
ആഹ് എത്ര പോന്നട്ട്യാളാ എത്രേലാ പഠിക്കണ കുട്ട്യേള്. ആഹ്
കല്യാണം കഴിഞ്ഞു
ആഹ്
കല്യാണം കഴിഞ്ഞ ഒരു ഒരുപാടൊന്നായില്ലെട്ടോ രണ്ടാള കല്യാണം കഴിഞ്ഞ കൊല്ലേനി കയിഞ്ഞു കൊല്ലം പിന്നെ ഒരു വർഷ ആയിട്ടുള്ളു
ആ ട്വിൻസേയിരുന്ന് രാ ട്വിൻസ് എരട്ട കുട്ടികളായിരുന്നോ
അല്ല ട്വിൻസല്ല ഓര് വല്ല്യ മാറ്റല്ല ന്താച്ചാല് വല്യ മോള കല്യാണം കയിഞ്ഞ് മറ്റോളും വല്യ ഡിഫറൻസ് ഇല്ലാത്തോണ്ടെ പിന്നെ ഓളും തടി വലിപ്പക്കെ ഉണ്ടായപ്പോ പിന്നെ ഓരോരുത്തർ ചോദിച്ചു വന്നപ്പോ പിന്നെ നല്ല കല്യാണം ആയപ്പ പിന്നെ ഓള് പഠിച്ചോണ്ടികേട്ടോ അപ്പ പിന്നെ അങ്ങനെ കയിച്ചു അങ്ങനെ നാലു മാസത്തെ ഗേപ്പില് രണ്ട് നാലു മാസത്തെ ഗേപ്പുള്ളേനി
ആഹ് ആഹ് അതെ അതെ
അതോണ്ട് പിന്നെ അത് അങ്ങനെ കയിഞ്ഞു മാ മറ്റ് ഒരാൾ പത്തിലാണ് ഒരാൾ എട്ടിലാണ് ഒരാൾ രണ്ടിലാണ്
ആഹ് ഹസ്ബന്റ് നാട്ടിലാ ഗൾഫിലാ
ആഹ് ഇവട നാട്ടിലുള്ളതാ ഓട്ടോറിക്ഷ ഡൈവറാണ്
ആഹ് അതെ എന്താന്നക്കൂ അഹ് ആള് ഡ്രൈവർ ആണ്
ഓട്ടോറിക്ഷേ
ആഹ് ഓട്ടോറിക്ഷല്ല ഓല് ലോറിയാണ് മറ്റേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ ആ അങ്ങനത്തെ അങ്ങനത്തെ
ഇപ്പ പണി ഇണ്ടാവുല്ല ല്ലേ മഴ
മഴത്ത് പിന്നെ ഈ അണ്ടിക്കച്ചവടം അങ്ങനെ വ ആഹ് വാ വണ്ടി കച്ചോടം സ്ഥല കച്ചോടം അങ്ങന ള്ളെ
ആഹ് അങ്ങനത്തൊക്കെ ഇന്റ് അങ്ങനത്തക്കെ ഇന്റെ ഹസ്ബന്റും ചെയ്യും ബിസിനസ്സുകളൊക്കെ അയ്‌ന്റെ എടീക്കൂടെ ഒക്കെ
ആഹ് അതണ്ട് കാര്യയിട്ട് അല്ലാതും ഉണ്ട് ഇന്നത്തെ കാലത്ത് എന്ണ്ടായിട്ടു ആഹ് മക്കള് പോയി മക്ക കള് രാവിലെ ഒരാള ഒമ്പത് മണിക്ക് പോയി ചെർത് പത്ത് മണി ആയിട്ട പോയത്
എത്ര മക്കളാ
എക്ക് മൂന്നാളാണ് രണ്ട് പെൺകുട്ടികളും ചെറുതാണ് മൂത്താള് എട്ടിൽ പഠിക്കുന്ന രണ്ടാമത്തെ അടുത്താൽ മൂന്നില് ചെറുത് നപ്പൊ അപ്പ ചേർത്തിട്ടുള്ളു നാലു വയസായിട്ടൊന്ന്
അപ്പൊ വീട്ടിൽ ഇപ്പാരൂല്ല ഒറ്റക്കാണല്ലേ
ഇപ്പ ആരൂല്ല ചെക്കനെ ചെറുതിനെ ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് അവൻ പോയിക്ക മഴയല്ല ഇന്ന് പോയിട്ട ഒന്ന ഇണ്ടാ
വേറെ വീടെടുത്ത് താമസിച്ചിട്ട് കൊറെ ആയോ
ഞങ്ങളിപ്പോ വീട് നാല് വർഷമായി ഞാൻ എന്റെ ചെറിയ കുട്ടിനെ ഗർഭിണിയായി സമയത്ത വേട നാല വർഷമായി ഉ ഉം ഉ
പിന്നെ എന്തൊക്കെ അമ്മായി്മ
എ ആ അമ്മായിയമ്മാ ഒക്കെ ഉണ്ട് ഒരു തറവത്തി തറട്ട കടച്ചിണ്ട് ആരും ഇവിടെ ഇങ്ങിട്ട് വരും എവിടെും വ നിക്കും കട ടൈമൊക്കെ അവിടെ ആരുല്ലാത്തുമ്പോ ഒക്കെ വരും അങ്ങനെയൊക്കെ
വീട് വീട്ടക്കൊക്കെ പോവലല്ലേ ടൂറൊക്കെ പോയിണ്ടായിന്നോ പരുന്നക്കോ
തന്നെയാണ് വീടിപ്പ മറണാമത്തിന്റെ ലീവിനെ പോയിരുന്നു നിക്കലൊന്നില്ല പോയിട്ടു പോര ആഹ ആ അടുത്തന്നെ അപ്പൊ നിിക്കന്ന് ഞാൻ പോയി ഇങ്ങനെ വരും എടുത്തല്ലേ അപ്പൊ കാല നക്കാലൊന്നുമില്ല ഉ
അടുത്തന്നെ ആകുമ്പോ പിന്നെ പോലുണ്ടട്ടക്കാവ് പോന്നെ ഇടയ്ക്ക് പോവൂലേ കാണമെങ്കില് പോവന് വേണ്ടേ
ഇതാകെ ഒരു ഒരു കിലോമീറ്റർ ഒക്കെ അത്രയൊന്നും ഇല്ല
വീട്ടിലും നടന്നു പോയാ മതില്ലേ
ആഹ് നടന്നു പോയാൽ മതി അത്ര തന്നെ ഉള്ളു പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുക്കൊന്ന്ും മറ്റടു പോെ ഒന്ന് നടന്നു പോയാലൊക്കെ മതി
അങ്ങനെ പോവല്ലെ നടന്ന പോവല്ലോ കുറുക്ക് വഴി ഉണ്ടാവൂലേ
കുറുക്കു വഴി വേണന്നില്ല അമ്മേ ആഹ കു റൂക്കു വഴി ഉണ്ട് ഇന്ത് ഇപ്പ മെയിൻ റോട്ടന്ന് അങ്ങന പോയി പിന്നെ ഇടവഴിക്കൻ ഇറങ്ങിയാ പിന്നെ കൊറച്ചന്നെ നടന്നാ വീടത്തി അത് ഞങ്ങൾ ഇന്ന് കല്യാണം കണം ആ കല്യാണം കഴിച്ചു കൊടു വീട് ഇപ്പ ഞാൻ നിക്കുന്ന വീടു അവിടുത്തെ കുറഞ്ഞൂടി അങ്ങനെ ഇണ്ട അകൂമ്പോ കൊറച്ച് ഇണ്ട് നടക്കാൻ ഞങ്ങള് വേറെ പോകാൻ നിക്കണത് വീടും അധികൊന്നും വലിയ വ്യത്യാസമില്ല
ആഹ് ചോറൊക്ക എന്താന്നട്ടോ കൂട്ടുകാര് ഇണ്ടാക്കണന്ന്
ചോറക്ക് ഇന്ന് വെണ്ടക്ക കറി വെച്ചക്കണ ഇ മീൻണ്ട് പൊരിക്കാൻ വേണ്ടിട്ട് വെള്ളത്തി വെച്ചിട്ടുണ്ട് നാക്കിട്ടല്ല അപ്പൊ ഒന്ന് വെറുത ആഹ് ചോറ് കൊണ്ടണം ചോറൊക്കെ ഉണ്ടാവും
കൊടുത്തേക്കൂല ഒന്ന് മഴയായിട്ടില്ല ഭയങ്കര ഒരു ഇയ്ക്കാറല്ലേ ആ ദ്രസ്ം സ്കൂളൊക്കെ അൻന്റെ മോ ഇക്ക ഭയങ്കര മടിയി ഇരുന്ന് മഴയാണ് മഴയാണ് ഞാൻ പോൂണില്ലന്ന് പറഞ്ഞ
അതന്നെ മക്കള് പറയണ ഈ ആ ഹൈസ്കൂൾ മഴയട്ട പട്ടി ട്ടിട്ട് വെയിലത്ത് തൊറന്നാ മതിയാരുന്നുന്ന് ഞാൻ പറയാ ശരി ശരി ന്നെയാണ് പറയാ ഞാന് ല്ലേ കണക്ക് നോക്കുമ്പോ അങ്ങനെഅല്ലേ നല്ലത്
ഓല്ക്ക് സ്കൂള് തൊറക്ക്ണ അന്ന് അങ്ങ് തൊടങ്ങും മയ
നേരെ തിരിച്ചു വാണം നി ഒന്ന് മാറ്റി
സ്കൂള് പൂട്ടുന്ന അന്ന് അങ്ങട്ട് വേനലും തൊടങ്ങും വെയിലും തൊടങ്ങും
ആഹ് അതന്നെ അതന്നെ നി നേരെ നി നേരെ തിരിച്ച് പറയണം ചെയ്യാന് അല്ല ഇങ്ങനെ മഴയില് നമ്മക്ക് പൊറത്ത്ക്ക് നമ്മള് വീട്ടിന്ന് ആഹ് പണ്ട്ള്ളല്ലേ ഞമ്മുടെ മറ്റേ മുറ്റത്ത്ക്ക് ഇറങ്ങണ സമയത്തന്നെ എന്തുകൊണ്ടാ ഞമ്മള് പഠിക്കുമ്പത്തന്നെ അങ്ങനെഅല്ലേ
നമ്മള് പഠിക്കുമ്പോ ആ രണ്ടു മാസം എങ്ങനെ കഴിഞ്ഞത് അറിയില്ല തലേന്ന് നമ്മള് ആ നാളെ സ്കൂൾ തൊറക്കാ എത്ര എളുപ്പ കഴിഞ്ഞു പോവ ല്ലെ ഇപ്പ നമ്മള് മക്കള് വീട്ടില് ഇങ്ങനെ ഇരിക്കുമ്പോ മക്കള് ഓരോ പി പിത്തനയും കാര്യങ്ങളെക്കാരം ഓരോരുത്തന്ന് സ്കൂള് തൊറന്നാ മതിന്ന് വിചാരിച്ചു ഞമ്മളന്ന് പറയാ ഞമ്മള് ഞമ്മളെ വീട്ടില് കിട്ടൂല ഞമ്മള് കളിക്കാൻ പോവേ നീന്താൻ പോവേ കൊത്തങ്കല്ല് കളിച്ച് ഞമ്മള് വീട്ടിന്റെഉള്ളിലുണ്ടാവൂലല്ലോ ഇത് ഇവര് മൊബൈലിലും വീടിന്റെള്ളിലെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് കൂടിക്കോണ്ടും
ന്റെ മാപ്പള പറയ് ഇവനെ ഇന്നും ഇന്ന് ഇന്നലെ പറയണ്ടേ ഇവനെ ഇന്നും ഞാനാ കൊണ്ടോയിട്ട് സ്കൂള് കൊണ്ടോയി ആക്കട്ടെ വികൃതി തി കണ്ടിട്ട് കറു പൊരിഞ്ഞിട്ട്
അതാണ് അങ്ങോട്ടും ഇങ്ങോ ആയിക്കോ എന്നാലും ഓവർ ഈ മൊബൈല് ഉള്ളത് കൊണ്ട് എന്താറിയോ മൊബൈലും ടി വി ഉള്ളത് അത് കണ്ടിരിക്കും
ആഹ് പഷേ അതും കേടല്ലേ മക്കൾക്ക്
അത്
കൊറച്ച് ഉം അതില്ലങ്കി ഓലെ ഒന്നും പിടിച്ചാൽ കിട്ടൂല
വലിയതും ചെറുതൊക്കെ ഒരേ പോലെയണേ കല്യാണം കഴിഞ്ഞ് വിട്ടിണ്ണ് പറഞ്ഞിട്ട് കാര്യമില്ല ഓല് ഓർക്കൊന്നും പറ്റൂല ഓലക്ക് അങ്ങട്ടുംഇങ്ങട്ടും ഓല് ജയിക്കണം ന്നൊള്ള ഒരു ചിന്തയാ
അ അത് ശെരി ഒന്ന കൊടുത്താ ഏതി കൂടെലും പോയിട്ട് ഒന്ന് ഓല്ക്ക് കൊടുക്കണം എന്നാലും ഓല്ക്ക് പൗൾ
ഉം അയിന്റെ ഇടയിൽ നമ്മള് നിന്ന് നമ്മളും കൊള്ളണ്ടിരുന്ന്
അത് ശെരിയാ ചെലപ്പ ചെലപ്പ ഞമ്മക്കും കിട്ടും
ഓൽക്ക് ഓല് ജയിക്കണം ഓല് ജയിക്കണം എന്നുള്ള ചിന്തായാണേ കൊറഞ് കൊടുക്കൂല പിന്നെ- ഉപ്പ ഉപ്പൊക്കെ വീട്ടുണ്ടെങ്കി പിന്നൊരു പേടിയാ
ഉം ഇപ്പ ഇണ്ടെങ്കി ഇക്കാ പേടി മക്കൾക്കല്ല പേടി എന്താച്ചിട്ടാ ഇതിന് ഒച്ച പറ്റൂല കാരണം പറ്റൂല ഒന്നും പറ്റൂല അപ്പൊ ചീത്തപറയുള്ളെ അമക്ക് പേടിയാണ് മക്കളെ- ഒച്ചാണ്ടാക്ക്പത്തിന് ചീത്തേക്കും ചീത്തേക്കും പറഞ് മക്കളോട് ഞാൻ അങ്ങനെ പറയും
എന്നാ ശെരി എന്നാല്
ആഹ് ഓക്കെ ഓക്കെ